എന്തൊക്കെണ്ട് പണി കെടക്കാണോ
ഉം, കെടക്കാണ്. പ്രത്യേകിച്ചൊന്നും പണില്ല ല്ലോ? ചോറ് വെയി യോക്കെ കഴിഞ്ഞ് കെടക്കാണ്. ഉംനമ്മക്ക് കെട് അപ്പ ശരിയാവും ഇങ്ങക്ക് കൊട്ക്കാനൊയിവില്ലല്ലോ
ഏഹ് ആ നമ്പറിലേക്ക് അയ്ചാതി ആഹ് ഞാൻ ഇവിടെ ഇവടെ കെടക്കാന് ഇല്ലടാ ഇവടെ പണി ആയോണ്ടേ നമ്മള് പണില് അങ്ങെ നിക്കും അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റൂല
ആഹ്, ആഹ്‌
ആഹ് വിടെ വെറുതെ ഇങ്ങനെ ഇര്ന്നാലും ഇരിക്ണ ടൈമിലാവു ആരെങ്കിലൊക്കെ വെര്അ അത് വരെ ഒരറ്റ ഒറ്റളിംകാണൂല
ഏഹ് അപ്പ ഇങ്ങനെ ഓരോരുത്തര്ങ്ങനെ വിളിച് ങ്ങനെ സംസാരിക്കന്ന സയത്താവും ഓരോന്ന്ട് വര്യാ
ഓരോ വിവരങ്ങളാ പ്ലയ്ക്കാരല്ലേ ബോറട്ച്ച് ങ്ങനെ വിൾ ച്ച്ക്കാണ്ട് വിവരം അന്വേഷിക്ണേ?
ആഹ് മ്മള് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോ അങ്ങനെ വിളിക്കും അപ്പളാവും ബങ്ങനെ ഓരോന്ന് വര്യാ അപ്പൊ അത് വരെ ഒറ്റൊന്നും കാണൂല്ല
ആതന്നെ.
ഈ ടൈമിലൊക്കെ ആഹ് ഈ സമയത്തൊന്നും ആര്ക്കാര് വല്ല ണ്ടാവൂല്ലല്ലോ
അഹ് ആഹ് അതോണ്ടൊക്കെ ഇങ്ങള് വിളിച്ച്ണേ ഇല്ലേ ഇങ്ങള് വിൾച്ചൂല്ല
ആഹ് അത് വിളിക്കൂല അങ്ങനെ വെറ്തക്കുമ്പഴൊക്ക വിളിക്കാ പറ്റുള്ളൂ ഉം പിന്നെ എന്തൊക്കെണ്ട് വേ ഇങ്ങക്ക് ഓ കൊറെ ആയിലെപ്പം വിളിച്ചിട്ട് ങ്ങടെ വെള്ള ത്തിന് വെളള ക്കെല്ലേ ഇപ്പോ
വെള്ളൊക്കെണ്ട് ഞങ്ങള് പൊഴന്റെ അടുത്താണേ. ഇഞ്ഞിപ്പ അതാണ്ഏ കടലൂ കടലുണ്ടി പുഴല്ലേ അതിന്റെട് ദ ആഹ് തങ്ങളെ ഈ വീട് കഴിഞ്ഞാണ്ട് ആഹ് പുഴ വരെ ഞങ്ങളെ സ്ഥലം തന്നെ
ആണ്ല്ലേ.
ആഹ് കൊറചതൊടു ഞങ്ങക്ക്ണ്ട് കാറ്റ് പറയാന് ഞങ്ങളെ തൊടൂല് റബ്ബറാ ഇള്ളത്.
ആഹ്
ആ പൊഴീന്നല്ല
എല്ലാ കാറ്റല്ല പോവല്ണ്ട അങ്ങട്ട്
ഇല്ലെയ് അയ്ന് ഈ ഞങ്ങളെ തോട്ടം കഴിഞ്ഞ അടീക്കാണേപുഴ കൊറച്ച് അടിക്കാണ് കുണ്ട്ക്കാണേ ആ കുണ്ട് ക്ക്ന്നാ കൊറേ സ്റ്റെപ്പ അറങ്ങണം വല്ല്യ വല്ല്യ സ്റ്റെപ് പാള്ണ്ട് പത്തിരുപത്തഞ്ച് സ്റ്റേപ്പൊക്കെണ്ട് അപ്പൊ അമ്മള് തുണ്യാളെക്കെ കൊണ്ട് പോകുമ്പോ വല്ല്യാെഴ്പ്പല്ല പിന്നെ നൻഞ്ഞ്കാണ്ട്ങ്ങട്ട് ട്ട് വരുമ്പോ നല്ല കനല്ലേ അപ്പൊ അതും കൊണ്ട് ഞാ നമുക്ക് ഒറ്റക്കന്നെ ആ സ്റ്റെപ്പ് കേറാൻ വെയ്ക്ക്ല്ല കാരണം വീതീല് വീതീല് സ്റ്റെപ്പാളാണ്. അപ്പൊ ഉം അപ്പൊ ഈ കാനം കൂടിഏറ്റിയണ്ടേ കെത്യട്ടാ മാത്രേ തിര്മ്പാൻ പോലുള്ളൂ കാരണം ആ ലാസ്റ്റിക് വേനല് ലാസ്റ്റ്ക്ക് ച്ചിക്കൊക്കെ വെള്ളെ കുറവകുമ്പോ മാത്രം
പല്ലത് ണ്ടാവുലേ
ആ അപ്പൊ മാത്രം പോവലുള്ളൂ പിന്നെ കു കുട്ട്യാക്കോന്ന് നീന്താനേ കുട്ട്യക്ക ങ്ങനെ പോയേക്ക്പോയി ശീലല്ല. ആഹ കുട്ടികക്ക് നീന്താനും അറിയില്ല പിന്നെ ഒരട്ടം പോയാല അല്ല പോലെ ഒന്നും ചോ വിച്ചതാ ഞങ്ങളൊക്കെ ഇപ്പഴത്തെ ഒന്ന് വെള്ളത്തിന് അത്രയ്ക്ക് വരള ചെന്നിട്ടില്ലല്ലോ രണ്ട മൂന്നാല് കൊല്ലം കുഞ്ഞ അന്ത് കുട്ടിയക്ക ഒന്നും ഓർമ്മയില്ല പോ ഇതൊന്നന്ന് ഒരിസവും കൊണ്ടായാ പിന്നെ ഒന്നും പോണ്ടിരി അതേകാരം ഇണ്ടവാവാ
പരിചയമൊക്കെ കൊടുക്കാൻ നല്ലത്
ആഹ് പിന്നെ ഒറ്റ നീന്തലൊക്കെ പഠിച്ച ചങ്ങരിമാരൊക്കെ ഒപ്പം പോയി ചാളും അതും അറിയില്ല പേടിയണ അന്നത്തെ കുട്ടികളൊക്കെ ഒഴക്കല് പെടല്ലേ ഒഴക്കലൊക്കെ പെട്ടു പോവാ
ആഹ എത്രയോ ഉണ്ടല്ലോ ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ
പിന്നെ ഈ നീന്തല പഠപ്പിച്ച ഇച്ച അറിയില്ല അെ മുത്തശിക്കും അറിയില്ല പിന്നെ ആരപ്പോ വലക്കണ്ടാവല്ലേ ഞാന രണ്ടാക്കും നീന്താ അറിയ കുട്ടികള് ചാണ്ട് അവിടെ നോക്കി
നോക്കി കുത്തിരിക്കും അമ്മക്ക് അറിയണെ പിന്നെ കൊഴപ്പില്ലല്ലല്ലേ
പിച്ചെടുക്ക എങ്ങനെ കാട്ടിയാ മതി നമുക്കറിയാതെ പിന്നെത്തെ കാട്ടണ്
എത ചപ്പോ ചേലപ്പോ അമ്പള ഒലിച്ചു പോവ ആദ്യം.
ആഹ്
അപ്പൊ അയന്നല്ലേ അമ്പളത് പാടക്കിർന്നതി
നീന്തലൊക്കെ ശരിക്കും പടിച്ചൊക്കെ വേണം കാല എന്തെങ്കിലുംക്കെ ആവശ്യത്തിന് പെ ക്കെ ഉ അത് നീന്ന്ത്യൽ തന്നെ തടിക്ക് നല്ല ആരോഗ്യണല്ലോ എക്സസൈസ് ആണ്. ആഹ്. നല്ല എക്സ്സേസൈസും ആണ് ഈ ജിമ്മിലൊക്ക് ക്കെ എന്താ സ്വിമ്മിങ് പൂൾ ഇണ്ട അതില് നീന്തല ഒക്കെ ഉണ്ട് അറനേക്കാ
ആ ഉണ്ടല്ലോ എത്രയോ ആൾക്കാരുണ്ടല്ലോ ആമ്പള അങ്ങ ഉ വെറുതെരിക്ക്പ ക്കടെയിട ഇ വെറുത ഇരിക്കുമ്പോ പോയിക്കൂട ആരും കൂട്ടിലൊക്കെ
ആ ആ ഇച്ചുപേടിയാ ഓൾചോകും നീൻന്താറിയാതെ നുമ്പളാ വെള്ളത്തിൽ ഒന്നാമത് എണ്ടാറിയ അവിടെ ആ സ്റ്റെപ്പ് നല്ല ഇസിയാണ് സ്റ്റെപ് കേരലും അറങ്ങളും നല്ല കരിയണാണ് ഉ പിന്നെ എന്താറ പോയ വെള്ളത്തിൽ പോയി നല്ല ഒലിവാണ്ണം ഒലിവുണ്ടാവുമ്പോ നമ്മക്ക് പോകാനും വരി ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ കട്ടി ഇക്കട വള്ളാകുമ്പോ വൃത്തിയ അല്ലാതെ ഉണ്ടാവില്ലല്ലോ വഏനൽക്കാലത്തൊക്ക ആവുമ്പയി ഉ പിന്നെ ഇല്ലാത്ത പടം പോവാന്ന് മാത്രം തൃർപ്പതി ഉണ്ടാവലോ നമുക്ക്.
ആഹ് അപ്പ അങ്ങനെ നന്നാ മതിയല്ലോ
വെള്ളം ഉണ്ട് വെള്ളം ഇല്ലെങ്കിൽ നമ്മള അങ്ങോട്ട് ചിന്തിച്ചച്ച് അപ്പൊ പോയിപ്പ വെള്ളോ അങ്ങനെയൊക്കെ ഉണ്ട് ആഹ് വൈപ്പള്ളം ആ ആവള്ളത്തിന് കമ്മി തന്നാൽ പിന്നെ നമ്മൾ ഏത് സ്റ്റെപ്പും കയറ്റംന്നും നോക്കൂലല്ലോ അപ്പൊ നമ്മള് പോകും. അങ്ങനെ പോയിന് കൊറെ കളത്തിൽ ആസഖ ആ എന്താലക്ക ഞങ്ങവിടെ ആ ഞങ്ങള ആ ഭാഗത്തുള്ള പരയിത്തോലൊക്കെ വെറും പോയിന്നതിരുമ്പള്ളേന്ന് ഒരു താ ആഹ വെറും ഒരു താത്ത ഞങ്ങളായലോക്കത്ത് താത്ത ഏത് മഴവെള്ളം വന്നാലും അത് ആ പൊഴയില തിരുമ്പുക ഇനി പൊയി കൂടെ നല്ല നല്ല വള്ളം വകയാണുന്നുണ്ട് അങ്ങനെ എന്തായിട്ടും ഇന്ന് തരുമ്പോല നാളെ കൊടുത്തക്കും അങ്ങനെ ശീലമായിരുന്നു. ആഹ എന്നട്ട് നാളെ രാവിലെ പോയി വേഗം പോയി തിരുമ്പി പോരും അങ്ങനെയൊക്കെ കാട്ടിലായിരുന്നു ഓ പൈപ്പള്ളം വന്നു രണ്ടെല്ലാം ഒരുവല്ലാം കയിക്കും പൈ രണ്ടെല്ലാം കയിക്കും വേണെ പൈപ്പള്ളം വന്നിട്ട് അതിന് ശേഷം പിന്നെ ആരും പോലില്ല
പോവേല്ലല്ല
അങ്ങനെ പോവലില്ല അതാണ് ആ എന്നാ ഓരോ ശീലങ്ങളും മാറി മാറി വരിയാണ്
ആഹ് അ പിന്നെ ഏറും തസ് തോട്ട്നൊക്ക ഓൽക്ക് കൊറേ ഇത്ണ്ടല്ലോ ഒഴുക്ക് എന്തേ വന്നാല്
പരിതിണ്ട് ഒലിവ് എരുന്നീന് പോയ നമ്മള് മലന്റെ അവിടെ പൊട്ടിയത് നമ്മള അറിയില്ല അവിടെ പൊട്ടിക്കാണ്ട് വെള്ളം ന്നാതായി തെക്ക് വന്നാലേ തോട്ടുകൂടി അന്നാലും അങ്ങനൊന്നും വരില്ലല്ലോ മഴ പെയ്ത് കൊറേ വ ആയാലല്ലേ വെള്ളം വരുള്ളൂ വല്യ
വെള്ളം വരും ഞങ്ങള് ചെറിയ തോടാ ടോ വല്യ തോടോന്നല്ല നമ്മക്ക് കൊളം ഇണ്ട് ആ കുളത്തിന്റെ അടുത്തം തന്നെ തോടും ഉണ്ട്
ഏ ആഹ് ആഹാ
അപ്പോ അതില് ഇങ്ങനെ വെള്ളം ഒലിച്ച് അങ്ങനെ പോം പിന്നെ മക്കളെ ഒറ്റയ്ക്ക് വി വിടൊന്നും ഇല്ല കേട്ടോ ഞങ്ങളെല്ലാരും കൂടെ പോയിട്ടേ വിടുള്ളൂ
ആഹ അല്ലതെ പേ കുട്ട്യോളെ ഏത് തുള്ളി വെള്ളായാലും കുട്ട്യോളൊക്കെ ചാടിയ അത് മതിയാവും
ഉം ഞങ്ങ വീടിന്റെ അടുത്തെന്നെയാ
ആഹ് ആഹാ
അപ്പോ പിന്നെ ഇവടെ അങ്ങനെ പോവൂല ഒര്ക്കും പേടിയാണ് പോവാന് ഓര് ഞങ്ങള് ആരും ഇല്ലേ പോവൂല
ഉം ഞാന് ഇവിരണ്ട് കാല്മെ സുണേള് തോരട്ടീന്നു ഒക്ക ന്നഞ്ഞു
അയ്യോ മഴ പെയ്തോ
ആ ഞാൻ മൂടല് കണ്ടണ്ടേ ജനാലെന്റെ ഉള്ള കൂടെ അപ്പോത്തിന് എന്റെ മകള് എണീച്ച്
ആട്ടാ
മൂത്തച്ചി കെടന്നോ
അം അയ്യോ ഇന്നിട്ട് മോളന്തേ?
മോളോ ഒള് ഒള് ഒളാന്നിനു അപ്പോ ഞാൻ ഓളെ ഒന്ന് കൊട്ട കൊട്ടി കൊടുക്കാൻ നിന്നു ഉണന്നാ പിന്നെ ഉച്ചവുമ്പോ അങ്ങനെ കണക്കേക്കലോ ഇന്നത്തെ ഒറക്കം അവിടെ കയ്യും വേണ്ട വേണ്ട അത് കഴിഞ്ഞു തുണിയ ഏ വേണ്ട വേണ്ടാ എടുക്കല് കഴിഞ്ഞു ഉം ഇനിപ്പോ അങ്ങനെ ഉള്ളില് തോരിടാലോ
ആ അപ്പോ ഇന്നാട് കഴിഞ്ഞോളിലില്ലേ
ആഹ നല്ല മയ
ന്നെ കുഴപ്പില്ലേ ആഹ് ഓ ഇനി മഴന്നെ ആവും
ആഹ എന്തോരം മ
ഉം ഉം ഇനി മഴേന്റെ ഇതന്നെ ആവും മഴ ഇണ്ടാവും അപ്പോ അവര് നനഞ്ഞ് ചീഞ്ഞ് വരും
ആഹാ ആയിറ്റ്ങ്ങളടെ ആ ബസ്സിന്ന് ഞങ്ങള മുറ്റത്തേന്നെ നിർത്ത ബസ്സ് റോഡില് ഇട്ടൂലെ സ്ഥലം അവടുന്ന് ഇങ്ങോട്ട് വണ്ടേണ്ടി വരും മഴേം കൊണ്ട്
മഴേം കൊണ്ട്
ആഹ ഞങ്ങ കൊടേം കൊണ്ട് പോയിക്ക അയിനൊന്നും ഒഴിവുണ്ടാവല്ല അവടുന്ന് വണ്ടല്ലേജോ
അവര്ക്ക് വേണ്ട
ആഹ കൊടയൊന്നും വേണ്ട കിട്ടീയ ഗ്യാപ്പില് നനയാ
ഏ ഏ അത് ഏത് ചാൻസ് ആഹ്
എന്റെ ചെറുതിന് ഉം എന്റെ ചെറുതിന് വായിറ്റ്ന്നോ വും ചെറുതായിട്ട് വയറ് പോ വയറ്റുന്നോക്കും പനിയേനും
അയ്യോ ഇന്നട്ടു കാണിച്ചോ കാണിച്ചോ
കാണിച്ചേച്ചാല് എങ്ങനെച്ചാല് ഭക്ഷണം നമുക്ക് ലൂസായി പോണെന്നില്ല പള്ളേക്ക് എന്തെങ്കിലായ വേ
ഗം പോകാ
ആഹ് ആഹ്
തൊടച്ചിട്ടില്ല മയക്കാലായിട്ട്
കാണ് കാണിചെയിക്കുടന്നടെ
അയിനു മാത്രല്ല ഇങ്ങനെ കേടു പറയാൻ മാത്രല്ലേനു
ഇല്ലല്ലേ
ഉം ന ഇവിടുത്തെ ഉമ്മ പറയുന്നുണ്ടെങ്കിൽ അത് പൊയ്ക്കോട്ടേ പറയും വയറിന്റെ ഉള്ളില് വല്ല കേടുണ്ടെങ്കിൽ
ആഹ്
ഉം വല്ലാതെ പിന്നെ കുട്ടിക്ക് ക്ഷീണം വരുന്ന രീതിയിലാണെന്നുണ്ടെങ്കി പിന്നെ നമ്മള് കാണിച്ചണം
ആഹ് വേം കാണിച്ചോണ്ട് ചെറിയ കുട്ടിയല്ലേ അതിന് പറയാനും കഴൂല നമ്മള് ശ്രദ്ധിച്ചിട്ടില്ലെങ്കില്
ഉം ഉം വയറു വേദ
പാല ഇപ്പ എന്താ ഭക്ഷണം കൊടുക്ക്ണ കുട്ടിക്ക് തിന്നാന്
ഞാന് എല്ലേതും
ആഹ് നല്ല നല്ല വേവിച്ച് കൊടുത്തൊണ്ട് ട്ടോ ചെറിയ കുട്ടിയാമ്പേ ഭയങ്കര ബുദ് ബുദ്ധിമുട്ടുണ്ടാവും
ഉം ഉം ഉം ഓൾക്ക് വാണ്ടേത് ഇപ്പൊങ്ങനെ
കുട്ടിക്ക്
സുഖല്ലതായിട്ട് എ
ഇപ്പ എത്രായി
ഇപ്പൊ രണ്ട് വയസ്സ് ഏപ്രിൽക്ക്
ഏപ്രിൽക്ക് രണ്ടു വയസ്സന്
പാലിൽ കൊടുക്കില്ല
പാലുടി നിർത്തി ഇപ്പ മറ്റേ പാല് വാങ്ങണ്ട്
അ അതെന്ത് നിർത്തിയെന്തിന
രണ്ട് വയസ്സായാ നിർത്തും
ഐഫോണില്ല ഇല്ല ഇവിടെല്ല വാങ്ങുന്നുണ്ടോ വാങ്ങണണ്ടോ ഇതില് നോക്കിയാൽ മതി ആഹ് പറഞ്ഞോ
ഇവിടെ രണ്ട് വയസ് രണ്ട് വയസ്സായാലെ പാലുടി നിർത്തും ആഹ് രണ്ട് വയസായ പാലുടി നിർത്തേ
അതെന്ത് പറ്റി മൂന്ന് വയസൊക്കെ കൊടുക്കണ്ടേ
ഇല്ലേ നിങ്ങള് അങ്ങനെ കൊടുക്കലുണ്ടോ
മുതലാളി
ആഹ് എന്നാലേ ഞ പിന്നെ വിളിച്ചട്ടോ മഴ പെയ്യണ്ട് എന്ന ശരിട്ടോ ആഹ് ആയിക്കോട്ടെ ശരി